ആഹ് ഹയോ വെറ്തെ ഇരിക്ക്യന്നെ അല്ലാപ്പന്താ പരിവാടി മക് അവ്വേ എന്താക്ക്ണേ ഫുഡ് കഴിച്ചിലില്ലാ അച്ഛൻ വരണം അച്ഛാ അതെൽ
ഇവടദേ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്ക്യുന്ന് കഴിച്ചിട്ടില്ല കഴിക്കണം
തെ എന്താ
അതെ ഭക്ഷണം ചപ്പാത്തിയാണ് വൈട്ട് ചപ്പാത്തിയാണ് ഡയറ്റാണ് അപ്പൊച ചപ്പാത്തിയാണ് ചപ്പാത്തി സലാഡ് കിഴങ്ങ് കറി എല്ലാം റെഡിയാണേ ഇനി കഴിച്ചാമതി
അല്ല അത്ശരി ആഹ് മഴേണ്ട്
മഴേണ്ടാ ആഹ് ഇവടെ മഴണ്ടാര്ന്നു ഇപ്പ തോർന്ന്ണ് ക്കൊആന്ന് ആഹ് ഇവടെ വൈട്ട് നാലുമണി തൊട്ട് അഞ് മണിവരം നല്ല മഴയാര്ന്ന്
ആഹ് അതന്നെ ഇവിടിം തന്നെ അല്ല മഴേര്ന്ന് ഇന്നലെ നല്ല കാറ്റ്ണ്ടായിട്ട്
സ്പെഷല് ആണല്ലേ കാ
ഈ കാറ്റ്ണ്ടായിട്ട് മരം പൊഴിഞ്ഞിട്ടേയ് പിന്നെ ഇംവടെ
അതെ
ഇല്ല ഒര് മണിക്ക് ശേഷം പോയ കാര്ണ്ട് ഇന്ന് അഞ്ച് ആഹ് ആഹ് ആറ്ര ക്ക്യാവന്നത് അപ്പൊ മോ ഈല്ല അദേരം മൊബൈല് ആഹ് സ്വിച്ച് ഓഫ് ഫായ് ആകപ്പെട്ട്
അതെ പിന്നെ എന്താണ് വൈകീട്ട് ഫുഡ് എന്താണ് ഭക്ഷണം എന്താ
ഫുഡ് രാ അത് രാ ഞങ്ങളെ സാധാര്ണ നമ്മള് ചോറന്നെ പേറെന്നെല്ലേ സ്പെഷ്യലായ്ട്ടൊന്നും ഉച്ചേത്തന്നെ ആഹ്
ശ്ണം
ഉച്ചേക്കി പിന്ന നമ്മളെ ഈ ഇപ്പൊ പറഞ്ഞില്ല ഞാനി ഇന്ന് കാറ്റട്ച്ചിട്ട് മുരിങ്ങ്യകോ മുരിങ്ങേടെമരക്കെ വീണ്ട്ടേന്നെ അപ്പൊ മുരിങ്ങടല എടുത്ത് വാഴ പൊട്ടി വീണ് ണ്ടാ ആഹ് മുരിങ്ങേട എല പ്പരിപ്പും മുരിങ്ങേലേ കറി വെച്ചു
ആഹ് പരിപ്പുങ്കൂടെ വെച്ച് നല്ലതാണ് നല്ല ടേസ്റ്റാണ് പോഷക പോഷക വിറ്റാമിൻ ആണ് വിറ്റാമിൻ ആഹ് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് ഞാൻ നേരത്തേ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിച്ചിട്ടില്ല പണ്ട് കഴിച്ചിട്ടുണ്ട് വഴക്കൂമ്പൊ ക്കെ നല്ലതല്ലേ
അത് എനിക്ക് ഭയങ്കര ഇഷ്ടാ ആഹ് അപ്പൊ ഇന്ന് കുറച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താന്ന് വിചാരിച്ചു
അതെ അതെ
ഇപ്പം മുപ്പേരിയും വെച്ച്
അതുപോലെയുള്ളതൊക്കെ നമ്മള് വെക്കുന്നതാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്
കഴിച്ചിട്ടില്ലെങ്കിലേ നമ്മള് നമ്മളെ ശരീരത്തെ മറന്ന് പോകുംന്ന് പറഞ്ഞ മാതിരിയാവും
അ
ഈ ഇറച്ചിയും മീനും മാത്രം പോരല്ലോ
എറ അത് തന്നെ എപ്പോഴും അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൊഴുപ്പടിയും കൊഴുപ്പ് കൊഴുപ്പ് കൊഴുപ്പ് അടിച്ചു പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ഇതുപോലെ പുതിയ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ആ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം ആഹ് മഴയായിക്കഴിഞ്ഞാ പിന്നെ പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ അതെ അതെ അതെ
പിന്നെയാണെ രോഗങ്ങള് നമ്മള് പിന്നാലെ ഓടി വരുന്ന സമയമാണ് മഴക്കാലം
ആ രോഗങ്ങളിപ്പോ പടർന്ന് പിടിച്ചുകോണ്ടിരിക്കല്ലേ മഴക്കാലം ആകുമ്പോളാണ് ഇത് കൂടുന്നത് ഇപ്പൊ പുതിയ പുതിയ രോഗങ്ങളൊക്കെ കേൾക്കാത്ത പേരുള്ള രോഗങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നേ ആ വെള്ളത്തിൽ നിന്നൊക്കെയാണെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് വെള്ളത്തില്
ഈ അഴുക്ക് വെള്ളംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലൊക്കെ നിറഞ്ഞ് കവിഞ്ഞു പോവല്ലേ ഈ കട വഴിൽ കിടക്കുന്ന ഈ
ഈ നല്ലതൊക്കെ ഈ മാലിന്യങ്ങളും ഒന്നാമത് വെള്ളമൊക്കെ വന്ന് കെട്ടി നിൽക്കുമ്പോഴാണ് വെള്ളങ്ങൾ മാലിന്യം ആകുന്നത്
അ അതന്നെ അതിപ്പോ നമ്മ കുളത്തിലേക്കൊക്കാണ് ഇത് വന്ന് വീഴുന്നത് നമ്മുള് കുളത്തി പോയിട്ട് കുളിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാര് അവ ആഹ് അതന്നെ അതടിഞ്ഞു കൂടെല്ലെ ചെയ്യുന്നത് ആ പിന്നെ വെള്ള ഒന്ന് ജലജന്യ അസുഖങ്ങൾ ഉണ്ടാവുന്നു മനുഷ്യന്
നന്നായിട്ട് പണ്ട് കാലത്തേ പണ്ട് കാലത്ത് കുള ത്തിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്ന കുളം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ആ കുള ത്തിലെ വെള്ളത്തില് ഭക്ഷണം പാകം ചെയ്യുവായിരുന്നു പണ്ടൊക്കെ ഇപ്പ അങ്ങനെ പറ്റുവോ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ചെയ്ത് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇണ്ട് ആ വെള്ളത്തി തന്നെ ഇപ്പ ഭയങ്കര പ്രശ്ന ആഹ് അതുകൊണ്ട് ഇപ്പോ തിളപ്പിച്ചാറിയ വെള്ളേ കുടിക്കുകയുള്ളു
ആ കുടിക്കാവോ പിന്നെ അതുപോലെ ഈ തെങ്ങിന്റെ ചോടെ ഏലം കെട്ടീട്ട് പിന്നെ വെള്ളം എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നില്ലേ ഇന്നിപ്പോ കഴിയോ ഇന്നിപ്പോ ഇന്നിപ്പോ
അതെ അതെ
അപ്പൊ ഇന്നിപ്പ
ഇന്നിപ്പോ എന്താണ് എന്താ പറയാ രോഗം ഒഴഞ്ഞിട്ട് നേരെ ഇല്ല പാ ക്കണെന്ന് വെച്ചാ അങ്ങനെ എന്ത് വേണെങ്കിലും നമുക്ക് ചെയ്യായിരുന്നു മണ്ണ് വരെ വാരി തിന്നുമായിരുന്നു ചെറുപ്പ കാലത്ത് ത്ത് അഹ് കുട്ടികളൊക്കെ ഇപ്പൊ മണ്ണിലിരുത്താൻ തന്നെ പേടിയാണ് പിള്ളേരെ
മ മ മണ്ണിലിരിക്കാൻ വയ്യ മണ്ണ് തെളം പിള്ളേര് ക്കെന്നെ മണ്ണെന്താന്ന് അറിയാതായി ആഹ് അവർക്കീ വി വീട്ടിനക തിന്ന് ഈ മൊബൈല് ഇട്ട് കൊടുത്ത് മൊബൈല് കളിച്ചോളീന്ന് പറഞ്ഞിട്ട് മക്കളെ ഒരു മൂലേക്ക് ആക്കി ഇരിക്കും ഇവർക്ക് മഴയെന്താ മഴയത്തിരുന്ന് കളിക്ക്‌ പാടുണ്ടോ അല്ലെങ്കിൽ മണ്ണി കളിക്കാൻ പാടുണ്ടോ അതൊന്നും ഇല്ല ആഹ് കുഞ്ഞുങ്ങൾക്കന്നെ ആഹ് ആഹ്
അതെ
ആഹ് ഇങ്ങനാ ഓരോ വീട്ടിലും ഓരോ റൂമില് അച്ഛൻ വേറെ അമ്മ വേറെ മക്കള് വേറെ എല്ലാരും ഓ ഇല്ലാ പണ്ടൊക്കെ അങ്ങനല്ലല്ലോ പണ്ട്
ആഹ് ഒറങ്ങി ഒറങ്ങി ആഹ് അതെ മക്കളൊക്കെ ഒറങ്ങി ആഹ് ആഹ് ആഹ് ആഹ്
ഒറങ്ങീട്ടൊന്നൂല്ല അല്ല ഞാൻ പറയാണേ പണ്ട ക്കെ നമ്മ വീടുകളിൽ എല്ലാരും ആഹ് ഒന്നിച്ച്ങ്ങനെ ഇര്ന്നിട്ടേ മഴ പെയ്യാണെങ്കില് കാണു കൺ ഹലോ മഴ പെയ്യുമ്പഴെ
ആഹ് കേക്കാം പറഞ്ഞോളൂ ഞാൻ കേ
മഴ പെയ്യ്മ്പഴേ കേൾക്ക്ന്ന്ണ്ടാ മഴ പെയ്യുമ്പൊ അച്ചനാ ആഹ് പൊറത്തോട്ട്ങ്ങനെ നോക്ക് നോക്കിരിക്കാൻ നല്ല രസായിര്ന്ന് ല്ലേ ഇപ്പം വാതിലടച്ച് പൂട്ടി ഓരോര്ത്തരോരോ റൂമില് മൊബൈലായിട്ടിരിക്കും
പ്പം ഇ ഇടിവെട്ടും കാറ്റും പേമാരിം ഇപ്പഴത്തെ മഴ ഏത് രീതീലാ വര്ണേന്ന് നമു ക്ക് പറയാൻ പറ്റില്ല അത് പോലത്തെ മഴയാ
അതന്നെ ആഹ് പക്ഷെ ഇതൊന്നും ഇപ്പത്തെ കുട്ടികള് ചെവീല് കേൾക്ക്ന്നില്ല കാരണം അവര് അവരെ കയ്യിലും ചെവീലൊക്കെ മൊബൈൽന്റെ എഹ് ഏഹ് തേ
ആഹ് അത് തന്നെ അത് തന്നെ അത് തന്നെ അതന്നെ അവര്പ്പാ അറിയു ന്നൂടില്ല മഴ എന്താന്ന് കൂടി അറിയില്ലവർക്ക് പണ്ടൊക്കെ ആണെങ്കി നമ് നമ്മടക്കെ കാലത്ത് മഴയത്തെറങ്ങി കുളി ക്കേം കളിക്കേം ചീരിക്കേം രസി
എങ്ങനെയാ മഴക്കാറ് മു അഹ് മഴക്കാറ് മൂടിക്കെട്ടി കാറ്റ് വെര്ല്ലേ ആ സമയത്ത് നമ്മള് മുറ്റത്തെറങ്ങി ഓടും അത് രസാണത്
ഇപ്പൊ അത് പോലെ ഓടാൻ പറ്റില്ല ഇപ്പോടിക്കഴിഞ്ഞാ പണി കിട്ടും ഇപ്പെനിക്ക് പേടിയാണ് മഴത്തുള്ളി മേത്ത് വീണാ അപ്പസുഖാണ് പണ്ടെക്കെയാര്ന്ന്ങ്കി ഒരുപാട് മഴ നനയുവാര്ന്നു ഇപ്പത് പറ്റ
അതന്നെ
ആഹ് കാരണം നമ്മടെ ആരോഗ്യം ഇതായത് കൊണ്ട് ആരോഗ്യല്ലാത്തോണ്ട്
ആഹ് പണ്ടൊക്കെന്ന് വെച്ചന്തെങ്കില് സ്കൂളിലേക്ക് പോവാൻ ആഹ് സ്കൂളിലേക്ക് ഉം എത്താൻ നേരത്ത് കൊടൊന്ന് ശെരിക്ക് പിടിക്കും അത് പോലെ വീട്ടില് ത്താൻ നേരത്ത് കൊടൊന്ന് നേർക്ക് പിടിക്കും അതിനെടയിലുള്ള സമയം കൊട കയ്യില് പിടിച്ചിട്ട്ങ്ങനെ വീശി നടക്കാ മഴ കൊണ്ട്
അത് തന്നെ അത് തന്നെ അങ്ങനെ തന്നെ സന്തോഷം ആണ്
ഇപ്പെയെന്താണ് ഇപ്പൊ മഴ വന്ന പെ പെരേടകത്ത് ആണ് എറങ്ങാൻ തന്നെ മടിയ എറങ്ങാൻ തന്നെ മടിയാണ് വല്ല അസുഖം വരുവോ വെള്ളത്തി ചവ്ട്ടിയാ എന്തെങ്കിലും പ്രശ്നം വരുവോ എന്ന്ള്ള പേടിയൊക്കെയാണ്
പിന്നൊണെങ്കില് പ ആഹ് മഴക്കന്നെ കളറ് വ്യത്യാസം അങ്ങനെക്കെയാണ് ഇപ്പ ഇണ്ടാവ്ണത് ഓരോ സ്ഥലത്ത് ചൊവന്ന മഴ ചൊമന്ന വെള്ളം ഇതെന്താ ഇങ്ങനെ വര്ന്നത് ഇന്ന്ള്ളേ എക്കെയില്ല പ്രശ്നങ്ങള്
ആഹ് എന്താ വെള്ളപ്പൊക്കം ഇപ്പൊ ഇപ്പളത്തെ എന്താണ് മഴ പെയ്ത് നമുക്കൊന്നും കൊഴപ്പയില്ല പല സ്ഥലങ്ങളിലും മഴ പെയ്ത് വെള്ളം പൊ ക്കല് എന്താണ് മണ്ണിടിഞ്ഞ് വീഴല് കല്ല് വീഴല് എന്തൊ ക്കെ പ്രശ്നങ്ങളാണ് മരം മറിഞ്ഞ് വീഴല് നാ എത്ര പേര് എന്ത വീട് മ എന്താ പറയാ മണ്ണിനടി എന്തോരം സംഭവങ്ങളാണ് നടക്ക്ന്നത്
ആഹ്
നമ്മളിവിടെയൊന്നും പിന്നെ മഴ പെയ്ത വെള്ളം നിക്കത്തില്ല അവിടെ മഴ പെയ്താല് വെള്ള
ഉയർന്ന പ്രദേശായിനെക്കൊണ്ട് ഇല്ല
ആഹ് താന്ന പ്രദേശത്തുള്ളവർക്കേണ് ഇപ്പ ഇനി സൂക്ഷിക്കണ്ട് അവരെയൊക്കെ ഇപ്പൊ ഇപ്പം മാറ്റി പാർപ്പിച്ചിട്ട്ണ്ടാവും മഴക്കാലായത് കൊ ണ്ടേ അവരൊക്കെ അവിടുന്നൊക്കെ മാറ്റുവായിരിക്കും കാരണം ഉരു ൾ പൊട്ടലൊക്കെ ഇണ്ടാകുന്ന ഈ മലയോര മേഖലകളിലാണല്ലോ? കൂടുതല് പ്രശ്നങ്ങളെ
ക്കെ തന്നെ അതെ ആഹ് അതുകൊണ്ട് എല്ലരും മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്യുന്നെ പിന്നെന്താന്നറിയോ നമ്മൾക്കാ പിന്നെന്തെച്ചാലെ അവരെ നമ്മളെ മനസ്സി ന് തോന്നണം നമുക്ക് അറിയണം കാരണം ഈ വരാൻ പോണ ആപ ത്താണ് അതിനെക്കൊണ്ടാണ് ഇവര് പറയുന്നത് എന്നുള്ളത് ചെലര് എന്തച്ചാല് അനങ്ങൂല അവസാനം സംഭവിച്ചു കഴിഞ്ഞാ പറയും ഞങ്ങളെ രക്ഷിക്കാൻ ആള് വന്നില്ലാന്ന് അത് നമ്മള് ചിന്തി ക്കണ്ടേ ഈ മ ആഹ്
ഈ ഒരു ഒരു പ്രാവശ്യം നമ്മക്കൊന്നെങ്കില് നമ്മളെ അതനുസരിച്ച് മുൻകൂട്ടി നമ്മളത് ചെയ്യണം അവിടുന്ന് മാറാൻ നോക്കണം
ചെയ്യില്ല ജനങ്ങള് ആഹ് അതെല്ലാരും എന്നല്ല പറിയ്ണത്
അത് ചെയില്ല എന്നിട്ട്
ചെല ആൾക്കാര് അങ്ങനെ
സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചു ഞങ്ങളടെ ഇത്ര ഇത്ര ഇതൊക്കെ നശ്ട്ടായി ഞങ്ങടെ വീട് പോയി ആഹ് അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് ഇപ്പ എന്താ പറയാ എല്ലാരും മു ൻ കരുതലെടുത്ത് മാറ്റുന്നുണ്ട് ഇതിന്റെ ഇതിനുള്ള ഇത് ഇതുണ്ടല്ലോ സുരക്ഷിതമായിട്ട് അവരെ മാറ്റിപാർപ്പിക്കാനുള്ള ഇതക്കെ ഇണ്ടല്ലോ ഇപ്പൊ? അപ്പ ഇപ്പൊ അതൊക്കെ അവര് ചെയ്യുന്നുണ്ട് കാരണം ഏത് സമയത്തും എന്തും സംഭവിക്കാം കാരണം ഈ കഴിഞ്ഞ എന്തില് ആഹ് എവിടെയാണ് മ്മ് നമ്മുടെ ഇന്ത്യയില് തന്നെ ഒരു സ്ഥലത്ത് ഏഹേ സുനാമി വന്നെന്നൊക്കെ പറയുന്നുണ്ട് ആഹ് അപ്പൊ നമ്മക്കൊക്കെ ഇനി ഏത് സമയത്തും എ എന്തും എപ്പഴും വരാം നമുക്ക് പറയാൻ പറ്റില്ല പ്രകൃതി എപ്പഴാണ് നമ്മളെ
അതെ അതെ അത് ഇപ്പൊ സ് സുനാമി വരുന്നത് വേറെ
ആഹ് ഞാൻ ഞാനോർത്ത് അവ്ടെ റെയ്ഞ്ച് പോയെന്ന്
ആഹ് റേഞ്ച് പോണ് ണ്ട് അതാണ് പ്രശ്നം